ഹലോ ഹലോ
ആ കേക്ക്
കേൾക്കണ ആ ഇണ്ട് എന്താ വിശേഷങ്ങളൊക്കെ
ഉം നല്ല വിശേഷം
ഉം മക്കളൊക്കെ സ്കൂൾ പോയോ
ആ ഒക്കെ പോയി
മ് അത്രക്കൊന്നുവില്ല അല്ലേ പോയില്ലേ എങ്ങനെ ഫുഡഡൊക്കെ കൊണ്ടുപോയില്ലേ
ആ ഫുഡ് രണ്ടാള് കൊണ്ടോവും ഒരാൾ അവിടുന്ന് വേടിച്ചു
എന്താ എന്തേലൊക്കെ തേങ്ങ പൊരിച്ചതോ സോയാബീനോ
അല്ലെങ്കി കോയിമുട്ട വറവ്ണ്ടാക്കിയത് ഉച്ചകത്തേക്കുള്ള ഫുടൊക്കെ ആയോ
ആ ആ കറി വെണ്ടക്കെ കറി വെച്ചക്കണു ഇനി മീൻണ്ട് അതൊന്നും ആക്കിട്ടില്ല ആക്കണം
അടിച്ചു വരാനിക്കെനു
ഉം അടച്ചൽ തോടക്കൽ ഓല തേര് ചെയ്യണല്ലോല്ലേ ആ ഇ ഇ ആയി കൊണ്ടിരിക്കുണു ഇക്കൊ മീൻണ്ട് ഓലെ തിരക്ക് കഴിഞ്ഞിട്ടുള്ളു എന്തിനുംനിക്ക
പോയി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നിക്കല്
അദേരേ ഓലപ്പംന്നെക്കരാം
ഉ പോവോളം ഓലെപിന്നാലെ നിക്കണം മദ്രാസ് ഇട്ടന്ന ആ അതന്നെ വല്ല്യോല് ആദ്യം പോവും
കപ്പം പൂവണി സുഗ്ഗ
ആ പിന്നെ നമ്മക്ക് ക്ക
ആ
അവടെങ്ങനെ ഇപ്പത്തെ കേടും പനിയൊക്കെണ്ടോ നൊക്കെ
ഇവിടെക്കെ ഉണ്ടായിന്നു കുറച്ചമുന്നേ ണ്ടായി മാറീക്ക്ണ് ഇപ്പ- ഏ വടെ എളേച്ചന്റെ അവടെണ്ട് പനി മക്കൊക്ക പനിയാ
ആഹ് കാലത്ത് ആകെ ഉള്ള പ്രശ്നണ പനി
ഉം ഉം ഇപ്പൊ ഡെങ്കിപ്പനി ഉ ചിങ്കലൊക്കെ ഉണ്ട്തോന്നു
ഉം വടപ്പട്ത്തൊരു വ്ട്ട്ല്ണ്ട് ഒരു വീട്ടിലിന്താങ്കിപ്പനി
ഏ ഇണ്ടോ
ആ ഹോസ്പിറ്റലില് അഡ്മിറ്റാണ്
മറ്റേ ആശവർക്കർമാരൊക്കെ വന്നോക്കീല്ലേ
ആ വന്നീന്നു അന്ന് ടാനും വെള്ളം കെട്ടി നക്കണതൊക്കെ ഒഴിവാക്കാനും ങ്ങനെ പറഞ്ഞു പരിസരം ഇല്ലാതെ വൃത്തിയാക്കിടാന് ചൂടുവെള്ളം ത
ന്നെ വരുന്നേന്നാ അറിയണ ഉം
അതെല്ലെ
എലിപ്പനി ഉണ്ട് തോന്നുന്നു എലി വരുന്നതും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഉം
അതല്ലാതെ എന്താ
തെളപ്പിച്ചാറിയ വെള്ളം തന്നല്ലേ കുടിശല്
പ്പഴ് സമയാണ്
ഉം
വെള്ളം ഇങ്ങൾ എങ്ങനാ തെളപ്പിക്കല് മറ്റേ അത് ഇട്ടിട്ടാണോ ആ വേ
ഉം ബാസ ഇടും
ഉം
തെളപ്പിക്കല് അല്ലേ
ഉം വെള്ളം തെളക്കണം എന്നാ പറയുന്നെ വെറുതെ ചൂടാക്കി എടുത്തിട്ട് കാര്യമില്ലാന്ന് പറയുന്നെ
ഓ എന്താ മക്കൾക്കൊക്കെ തിളപ്പിച്ചാറിയ വെള്ളോന്നും ആരും പറ്റൂല ഒക്കെ പച്ച വെള്ളോള്ളൂ
ഉം ആ അപ്പൊ മഴയായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് കുടിച്ചൂല്ല
ആ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കുന്നില്ലാന്നേള്ളു അതൊന്നും വെള്ളം തന്നെ വല്ലാതെ കുടിച്ചുന്നില്ല
ആഹ് വെള്ളം കുടിച്ചാ മടിയാണ് ഇപ്പൊ നല്ല വെള്ളം കുടിച്ചണം ശരിക്കും.
ആഹ് ശരിക്ക് വെള്ളം കുടിക്കണം നല്ലോണം ഉം. കൊറേക്കെ നമ്മള് നോക്കുക. പിന്നിപ്പോ വരാൻ കരുതിയതൊന്നും വരാതിരിക്കുവോന്നും ഇല്ല. ആഹ.
വെള്ളം ഈ തെളപ്പിച്ചു വെച്ചാല് അതവിടെ ഇരിക്കാണ്.
ആഹ് അതന്നെയുള്ള അവസ്ഥ ഒക്കെ പച്ചോളേ കുടി
ആഹ് നേരെ വരുക പച്ചോള്ളം എടുക്ക കുടിച്ച. അത് എത്ര പറഞ്ഞൊടുത്തിട്ടും കാര്യവില്ല.
ബോയിക്ക ഞാൻ ഇസ്കൂൾക്ക് കൊടുത്തയക്കുമ്പോ ഇപ്പം അങ്ങനെത്തന്നെ കൊടുത്തയയ്ക്കുക അപ്പൊ പിന്നെ ആ വെള്ളം കുടിക്കും. പറയൊക്കെ ചെയ്യും പച്ചള്ളാക്കിയ മതി ഇതാക്കണ്ട എന്നൊക്കെ
ഉം ഇവിടെ ഇണ്ട് ഉം മൂ ത്താള് അങ്ങനാ ഓള് ഓൾക്കനെ ആക്കീ കരം ഞാൻ തിളക്കാനും ഒന്നും അയ്ക്കൂല ഇവിടെ നേരെ പച്ചോളം തന്നെ ആക്കി പോകും.
ഓല് പറയണത് ചൂടാണ് ദാഹിച്ച് ചു വരുമ്പോ പച്ചോള്ളാ വേണ്ടത് എന്നൊക്കെയാ പറയുന്നെ.
ഉം ഇപ്പോ ഇവിടെ വലിയാളിന് ചൊമയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഉം. പിന്നെ പറഞ്ഞാല് മഴ പെയ്യുമ്പോ നല്ല തണുപ്പാ വെയില് അടിച്ചാലോ നല്ല ചൂടാണ്.
മഴ അങ്ങനെയാണല്ലോ ഒരു സ്ഥിരായിട്ടൊരു. ഇതൊന്നുമില്ല ഇന്നലെ ഇവിടെ ഉച്ചക്ക് ശേഷം. ണ് നല്ല കൊഴപ്പമില്ലാത്ത മയ പെയ്തു.
ആഹ് ഇന്ന് രാവിലത്തെ കാലാവസ് സ്ഥ കണ്ടപ്പൊ കരുതി ഇന്ന് ഫുള്ള് മഴയാണെന്ന് പക്ഷെ ഇപ്പൊ നല്ല വെയിലാ
ഉം ഇവടേം ഇപ്പ വെയില് തന്നെ.
ഉം.
എങ്ങനെ മാറുമ്പോളും ഈ രോഗങ്ങള് അ അപ്പളും പ്രശ്ണാണ്. രോഗങ്ങളും. ഈ പൊടി ആവുമ്പ അയിനൊരു കേട്ണ്ടാവും മഴയാവുമ്പ അയിന്ള്ളത് നുള്ളത്. ഹൗ
ഉം ചൂടാണെങ്കിലോ സഹിച്ചാൻ വെയ്യ അത്.
ഇപ്പൊ വെയിലിന്റെ ചൂട് റഞ്ഞ ചെറിയ ചൂടൊന്നും അല്ലെണ് നല്ല ചൂടാണ് ഉം. ഇവര് ഒറ്റക്ക് ഫുഡൊക്കെ ഇങ്ങനെ ഗ്യസ്മെ ഇണ്ടാക്കല് അതോ അടുപ്പത്തോ വെറകടുപ്പിലോ
വെറകെന്നെ രാവിലെ ചോറൊക്കാൻ വേണ്ടി അടുപ്പത്തിച്ചാ പിന്നെ അങ്ങനെ അയിമ തന്നെ ഒക്കെ ചെയ്യും. യും കറീം മീൻ പൊരിച്ചലും അഹ്‌ പിന്നെ കെട്ണെ വെരെ ഇങ്ങ വേം അയിമ തന്നെ ചെയ്യും രാവിലെത്തെ ചായേം കടി പി പിന്നെ ഗ്യാസ് മെ തെന്നെ വെക്കല്.
ഉ ഇപ്പപിന്നെ ഇപ്പ ആവണ്ടേ
ആഹ് പിന്നെ അത് ആവുല്ല ഇപ്പൊ വലിയ ആൾക്കൊ ഏഴരക്ക് എറങ്ങണം. അപ്പോത്തിന് ചായിം കടിം ചോറൊക്കെ ആവണ്ടേ ആഹ്. അപ്പൊ പിന്നെ ഗ്യസ് നോക്കിട്ടൊന്നും കാര്യല്ല.
ആഹ് അത് അതന്നെ ഇപ്പൊ ഗ്യാസിന് നല്ലെ ഇതാണ് കിട്ടണെങ്കില്
പണിയാണ്
ഇപ്പൊ പൈസിയും കൂടിക്ക്ണു ഇവിടൊക്കെ ഇപ്പൊ കഴിഞ്ഞപ്രാവശ്യം ഞാനാക്കിയപ്പോൾ ആയിരത്തെപ്പതെ ആ....
ഉം അത്പ്പോ കിട്ടല്ലാത്തോണ്ട് ഓല് വെ ല കൂട്ടിക്കാണ് പിന്നെ നാപത്തഞ്ചിസം കഴിഞ്ഞാലൊ ള്ളൂ ബുക്കി പിന്നെ അ അവ് കഴിഞ്ഞ് പത്ത് പത്തീസം കഴിഞ്ഞ്ട്ടെ ഓല് കൊടുന്നേര്ള്ളു പിന്നെ വല്ലാതൊന്നും കത്തിച്ചാൻ പറ്റ പറ്റൂല കഴിഞ്ഞ പിന്നെ തീരെ നിക്കാൻ പറ്റൂലല്ല ചായക്കെ ഗ്യാസ് മ തന്നെ വെക്കണ്
ഉം ചുടുവെള്ളം ചായെ അങ്ങനെ എ ന്തെലുക്കെ ഇണ്ടാക്കണ അപ്പൊ നമ്മക്ക് എടങ്ങേറാണ്
ആ അയിനൊക്കെ ഇപ്പ ഇങ്ങനെ അട് പ്പ് ത്തിച്ചാൻ പറ്റൂലല്ലോ
പറ്റ്ണതൊക്കെ അട്പ്പത്ത് ങ്ങനെ ആക്കിയാ കൊറച്ചൊക്കെ ഗ്യാസ് ലാഭിച്ച വെറകും വേണം അടുപ്പത്ത അല്ലെങ്കിലും വെറകിന് നല്ല ചിലവന്നെണ്
ആ വെറകും വേണെ വെറക് നല്ലോ ഒഴിഞ്ഞു വേണം അല്ലെങ്കി നടക്കൂല
അത് പിന്നെ പറഞ്ഞാല് കറകട് ഇങ്ങനെ നമുക്ക് ആയികിട്ടണം ഇപ്പൊ ചോറില് വാങ്ങി ഇതാക്കുണോട് കൂടി കറിക്ക്ള്ളത് ആണ് സെറ്റ് ആകണം അങ്ങനെക്കെണെ ആവ്ണെ എങ്ങനെ എള്പ്പം എൾപ്പം അങ്ങനെ ആക്കാ
അയിന് എല്ലാ ദിവസവും ഒന്നും ചിലപ്പോ കറിക്കില്ലെ ചെ
ഇൻക്ക് എന്താച്ചാല് ഇവല് ണ് പോയി കി കഴിഞ്ഞിട്ടൊള്ളു ഞാൻ എന്തിന് നിക്ക് അത് വരെ തെരക്കേക്കാരം മക്കള് പോവാതെ ഒന്നിനും നിന്നിട്ട് കാ കാര്യല്ല കാരണം അയിന്റെ ഇടെൽ ങ്ങനെ ഓരോരുത്തര്
ഉം അയിന്റെ എടേല് പണിയെടുക്കല ഒന്നും നട കൂലല്ലേ
ചെറിയാൾ വന്ന് ഓനിക്ക് എന്തേലൊക്കെ കൊട് പിന്നെ അവന്റെ വണ്ടി ഒരുവോളം ഇങ്ങനെ കാത്തു നി
ഉം
ജോലി പോയി കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ആര് ശല്യൊന്നും ഇല്ല അവേ അങ്ങട്ട് എടുത്താ മതി
വേഗെടുത്താൽ മതി പിന്നെ അങ്ങനെ ചെയ്യാ ആ ഉം ഉ ഇടു പിരിങ്ങുവ
ആ ഇന്ന് മീന് മസാല ഒക്കാൻ തന്നെള്ളു പിന്നെന്താ ക്കാനണൾ അങ്ങനെ കൊറച്ചുപണികളൊക്കെ ഉണ്ട്
ഉം ഉ
എന്തായാലും കുളി കഴിയുമ്പോത്തന് രണ്ടു മണിയാവും
അതെ ഇ ഒന്നിന ഇക്കുമ്പത്തിനെ മാത്ര ചെയ്തു പിന്നെ അപ്പത്തിന് നാ ചായ പ കടിറിട്ട് അങ്ങനെ
പിന്നെ പോലെ പിന്നാല തന്നെ
ആ
കടി പിന്നെ നിർബന്ധം അല്ലേ കടി സ്കൂളിട്ട് വരുമ്പോ തന്നെ കടന്ന്ഞ്ഞങ്ങാണ്ട
ആ അതാ പറഞ്ഞ കേര
ഉം
ട്ട കൊമ്പും ശി പറണമ അത്ര റെസ്റ്റൊന്നും ഇല്ല ചെറുതായിട്ടുള്ളൊ ഒരു ഇരുത്ത കടത്തൊക്കെ തന്നെയള്ളു എന്നാ ഇക്കോട്ടെ എന്താ ശരിയാൻ വിളിക്കട്ടോ